ഹെലോ കേക്ക ബ്രോ കേക്ക ബ്രോക്കയോ
കേട്ടില്ല ബ്രോ
ആഹ് പ്പ കേക്കുന്നുണ്ട് പ്പ കേക്കുന്നുണ്ട് ബ്രോ കേൾക്കുന്നുണ്ടോ ഓ ഓ ഓ ഓ ഫുഡ് കൈച്ചോ
ആഹ് ഫുഡ്ക്കൊ കഴിച്ചു
എന്താ ഫുഡ് എന്തായിരുന്നു.
ഏഹ് ഫുഡ് അപ്പും ചിക്കനും
ഓഹ സൺഡേയുടെ സ്പെഷ്യൽ
ആഹ് അതെ അതെ
ഓ ഓ ഓ ഓ എന്തുണ്ടാവുമോ ഈ സൺഡേ സൺഡേ ആ സ്പെഷ്യൽ ഉണ്ടാവില്ണ്ടോ എപ്പോളും
എപ്പഴും സ്പെഷ്യൽ ഉണ്ടാവാറില്ല
ഏഹ്
ഉം
അത് ശരി അത് ശരി എങ്ങനെ ഹോസ്റ്റലിൽ ആണോ വീട്ടിലാണോ പഠിക്കാണോ ബ്രോ
ആ ഞാൻ ഹോസ്റ്റല് ഹോസ്റ്റലല്
ഓഹ് പഠിക്കാണോ ഏതാണ്? ഏതാ
ഓ ഞാൻ ബി ടെക്
ഓ ഓ ഓ ഏതാ ഇയറേതാ
അതെ അതെ ഇയറ ആഹ് ഇയർ തേഡ് ഇയർ
തേർഡ് ഇയർ ഓ ഓ ഓ അയ്ഷരി എങ്ങനെയണ്ട് കോളേജ് ഒക്കെ എങ്ങനെയുണ്ട്?
കോളേജ് വരും വട്ട കോളേജ് വരെ ഒന്നും പറയാനില്ല കൊളജ എണ്ട ഭയങ്കര മോശം കോളേജാണ് ഈ യു പി സ്കൂള ഗ്രൗണ്ടിനേക്കാൾ ചെറിയ ഗ്രൗണ്ടണ്ണ് ഈ സ്കൂള്കാർക്ക അല്ല ഈ കോളേജിനുള്ളത്
അയ്യോ ഏ അക്കാഡമിക്സ് ഒക്കെയോ
അക്കാഡമിക്സ് ഒക്കെ ചുമ്മാ വെ ഈ നമ്മളിരിക്കുന്ന ക്ലാസ് റൂമിന്റെ മേളേൽ കൂടി വെള്ളം ഇറങ്ങി വരൂണേ അത്രയും ഊള്ള ക്ലാസ്റൂ ഒക്കെയാണ് അവിടെ അപ്പരാണ് അക്കാഡമിക്സ് ഒക്കെ
അത്ശരി അയ്ശരി ബോർ
ഏ ഒട്ടും പോരാ തന്നെ വല്ല പറയണ
ഏ അത് ശരി ഞാൻപ്പ അങ്ങനെ മറ്റേ ഞാൻ പഠിച്ച കോളേജ് വല്യ കുഴപ്പില്ലായിരുന്നേ പിന്നെ പർക്കിന ഇറങ്ങിയാ ആഹ അപ്പ വർക്ക് ചെയ്യാ
അല്ലേ എന്താ എന്താ വർക്ക് എന്തുവാ
ഞാൻപ്പോ തിരുവനന്തപുരം ഇൻഫോസിസ് ഇല്ലേ
ആഹ് ആഹ അല്ലെ ഐടി ഫീൽഡിലാ
ആഹ് ഐടിഫീൽഡ് ഐടി ഫീൽഡാ
ഞാ എച്ച്ആർ ആണ് ചോടിക്കാൻ വേണ്ട വിളിച്ചത് അല്ല ചോദിച്ചാ
അല്ല അല്ലാ ഞാൻ ഇപ്പോ വൺ ഇയർടെ കയറിട്ടുള്ളൂ
ആണല്ലേ
ആഹ ഇപ്പ കേറിട്ടള്ളൂ ഇത് കഴിഞ്ഞട്ട് ചിലപ്പോ ഒരു വർഷ കൊണ്ട് വർക്ക് ചെയ്ട്ട് ഞാൻ എം ടെക് പഠിക്കാൻ താല്പര്യം ഉണ്ട് ആഹ് അപ്പൊ ഇനി ഒരു വർഷം കൂടി വർക്ക് ചെയ്തിട്ട് എനിക്കിപ്പോളോ എനിക്കിപ്പോ ഇത് മ സെവൻകേ അല്ല സെവൻഎംപിഎ സെവൻഎംപിഎ
ഓക്കെ ഓക്കെ ഓക്കെ
ആഹ ആഹ ആഹ
ഞാനിപ്പനിച്ച ചെലപ്പം ഞാൻ ഒരു വർഷം കൂടി വർക്ക് ചെയ്തിട്ട അവിടുന്ന് എങ്ങനെങ്കില അപറോഡ് പോണണംന്ന് എം ടെക് എടുക്കാൻ അബ്രോഡ് പോണന്ന് ഒരു താല്പര്യണ്ട്. ഉം ഏഹ്ഹ് ബ്രോ എങ്ങനെയാണ് ഇത് കഴിഞ്ഞിട്ട് മറ്റേ വർക്കിന് പോവണോ അല്ലെങ്കില് എം ടെകോ വെച്ചടി വെച്ചടി നോക്കാണ് എങ്ങനെ പൊറത്തോ അല്ലെങ്കിൽ ഇവിടെത്തന്നെയോ? ഓ ഓ ഓ നല്ല കൂടി ആ ഒന്ന് എൻജോയ് ചെയ്യാനായി
ഉം
എൻജോയ് ചെയ്യാൻ പറ്റിയ കോളേജില്ലേ ആഹ് ആഹ് ആഹ് അത് നല്ല കാര്യ പിന്നെ ആ മുമ്പൊക്കെ ഒരു ഇത്ണ്ടാവൂലല്ലേ
അതെ അതെ
രാവിലെ നിച്ച് രാവില നീച്ചു പോവാ ഒരു സുഖം ഉണ്ടാവില്ലേ
ഓ നാളെ എനിച്ചിട്ട് പോണം
ആഹ വേൾഡ ആണോ
ആഹ് കാണും കാണും
ഇനി വേൾഡ് കപ്പ് കണ്ട പിന്നെ ഇനി കോളേജ് പോവാൻ കഴിവോ രാവിലെന്ന്നീച്ച് കണ്ടാ
ആഹ അതത്തല്ലും കാണുട ആ കളിക്കെ
ഓ ഓ ഓ ആര് നാളെ എന്താ കളി ഉള്ള
ഉം
അല്ല നളെരെള്ള
ആണല്ലേ
അഹ് നാളെ ആര് കളിയ ഉള്ളത്
കണണ്ട് കണണ്ട് എന്തായാലും
ആഹ് ആഹ് ആഹ് അല്ല നാളെ ആരെ കളിയ കാണുന്നത്
നാലെല്ലേ നാലെ ഏഴ് തീമിറ്റ കളിയ അല്ലേ നാൾ ഇംഗ്ലണ്ടിന് കളിയുണ്ടെന്ന് തോന്നുന്നു
ആല് ഈ വേൾഡ് കപ്പ് അത് കാണാറില്ല
ആണല്ലേ
ആഹ് അത് കാണാ കാണാറില്ലേ ക്രിക്കറ്റ് കാണും ക്രിക്കറ്റ് വേൾഡ്പ്പ് കാണും ക്രിക്കറ്റാണ് ഫുട്ബോൾ
ആഹ് അത് ക കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞല്ലേള്ളൂ ക്രിക്കറ്റിന് വേൾഡ് കപ്പ്
ആഹ് ആതിപ്പോ ഇന്ത്യൻ ഓമിനൻസ്ലറ്റ് ടെസ്റ്റ് ടെസ്റ്റ് ഒഴികെ ബാക്കി രണ്ടൊംതില്ലോ ഓഡിയോയില് ഏകദേശം ഓ ഒടിയയിലും പിന്നെ കപ്പടിച്ചില്ലല്ലോ ടീറ്റന്നൽ അടിച്ചപ്പോ
ഉം ശരിയ ശരിയ
ഉം ഇന്ത്യൻോമിനൻസാ എല്ലാവരുംടിക്കണ്ടക്കോ
ഞ്ഞ എന്തായാലും ഓടിയാലും ടെസ്റ്റില് പക്ഷെ ആസ്ട്രേലിയല്ലാ ആസ്ട്രലിന് പ്യോർ ഡോമിനോസ ആ പറേ
അല്ല കഴിഞ്ഞവണ അല്ല സൗത്ത് ആഫ്രിക്കയ ഒക്കെ പഠിച്ചേ മറ്റേ ടെമ്പോ ബോമേയുടൊക്കെ മുഖം ഞാൻ ഓക്കണു
ആഹ് ആഹ് അത്ണ്ട് ഓനെ സമ്മിക്കണം ആഹ് ചെറിയ ഓന ഐറ്റം ഒന്നും ഇല്ലോ ചെറിയ
ഉം അതടാ പുുള്ളിക്ക് ഫൈവ് ഫുട്ട് വണ്ണോ അത്രങ്ങാൻ പൊക്കള്ളൂ
ആഹ് അതെ നിന്നിട്ടു അതെ ബൗൺസർ ഒക്കെ നല്ലോ കളിക്ക ഇതുണ്ട്
ഉം ഇപ്പൊ സച്ചിനും അടിയും പൊക്കം ഉണ്ടല്ലല്ലോ
ഉം അതന്നേ പിന്നെന്താ ഇത് വേറെ ഏതെങ്കിലും ടെനീസ് കാണോ
ടെന്നീസ് ഞൻ ഇടയ്ക്ക് കാണാൻ നോക്കിട്ടുണ്ട് പക്ഷെ നിക്ക് ആഹ് കല് കേണ്ടിയിട്ട് ബോറ ആയിട്ട് തന്ന കാരണം കുറെ നേരം ഉണ്ടല്ലോ ഒരു കലിയന്നെ മൂന്ന് നാലു മണിക്കൂർണ്ട്
ഉം ഉം ഉം എൻജോയ് ചെയ്യാൻ പറ്റ്ല്ല എൻജോയ് ചെയണ്പമ്മള് ഫുട്ബോളോക്രിക്കറ്റോ കണ്ടിരും
അതതെ ഈതാകുമ്പോ ആഹ് ശരിയ ശരിയ
അല്ലാത്ത സ്പോട്സും അധിക എൻജോയ്മെന് ഇല്ല
ഞാഇപ്പ പിന്നെ ഒളിമ്പിക്സ് ഒക്കെ കാണ്പോട്ടം കാണും
ആഹ് ഒളിമ്പിക്സ് ആഹ് ആഹ് ഒളിമ്പിക്സ് ആഹ് ഓക്കെ ഓക്കെ
അത്ലറ്റിക്സ് അത് അടിൽന്ന് കാണും അത്ലറ്റിക്സ് നൂറ് മീറ്റർ ഓ ട്ട എണ്ട ഞാ കാണും
ആഹ്
അതൊക്കെ നല്ല എക്സൈറ്റിംഗ് ആണല്ലോ
ഉം ആഹ് അതിപ്പോ എല്ലാ മറ്റെ എല്ലാ വെറൈറ്റി വെറൈറ്റി കളികളുണ്ടോ ഓരോരോ സ്പോർട്സ് നമ്മ അറിയാതോ അറിയോ ഒക്കെ
നല്ല തടൈറ്റ് മത്സര വരുള്ളു പിന്നെ
ആഹ് അതെ ഈ വിന്ദർ ഒലിമ്പിക്സ് ക്കല്ലഷ്ടാ ഈ വിന്ദർ സ്പോർ അതിന്റേതായ ഒരു ഇതാ മഞ്ഞത്തുള്ള കളിക്കക്കെ അതിന്റേതായ ഒരു ഭയങ്കര വഴക്കാളികളാ
ഇപ്പൊ സ്വിമ്മിംഗ ഒക്കെ ആണെങ്കിൽ കിടിലാണ് ഈ ഫോട്ടോ ഫിനീഷില കളി എപ്പോഴും തേടും
അതന്നെ ഓരോരോ സ്റ്റൈലും മറ്റേ ഫ്രീ സ്റ്റൈല് മറ്റ ബട്ടർഫ്ലൈ എങ്ങാ വരണ്ടേ ഓരോ സെലും ആഹ് നല്ല രസണ്ട് കാണാൻ കണ്ടിരിക്കും
കണ്ടിരിക്ക അതനെ
ഇനി ഫോർ ബൈ ഫോർ ആഹ് ടൈം ഓട്ടോ
ആഹ് ഈ ഡൈവിങ്ങാണ് ഇത് പോ പോയിന്റ് എങ്ങനാ വരണ്ടെ കാണാൻ പറ്റില്ലെങ്കിലും വന്ന് വീഴണ കാണാൻ നല്ല രസാ
ആഹ് ടൈമിങ് ആഹ് അത് ശെരിയ കേട്ടോ അപ്പൊ പെട്ടന്ന് നമ്മടെ ആഹ് ഒരു ആഹ് ബീപ്പ് കേക്കുമ്പോ ആഹ് കറക്റ്റ് ഡ്രൈവ് പിന്നെ അതിന്റെ പറ്റി ഹൈ ലൈറ്റ്സ് കാണിക്കല്ലോ ഹൈ ലൈറ്റ്സ് അല്ല സ്ലോ മോഷൻലി അതും കാണല്ലേ രസാ സ്വിമ്മിങ്ങിന്റെ ഓഹ് ഓഹ് ഓഹ് ഇപ്പ ഇനിപ്പതാ ഒളിമ്പിക്സ് ഇനിപ്പ എപ്പള ഇള്ളത്
ഒളിമ്പിക്സ് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിലല്ലോ
ഏത് അഞ്ച് കൊല്ലോ നാല് കൊല്ലോ
അഞ്ച് കൊല്ലം അല്ലേ ശരി അഞ്ച് കൊല്ലത്തിലാല്ലേ ഒളിമ്പിക്സ് നടക്കുന്നേ
അഞ്ചോ കേരള നാലാണ് അഞ്ചോ അതി കേരള ഫുട്ബോളൊക്കെയണെങ്ക ഫുട്ബോൾ ക്രിക്കറ്റ്
ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി എട്ടിലേക്കോ അടുത്ത ഒളിമ്പിക്സ്
ഓഹ് ഇനിത് അധിക ടൈം ഒന്നുമില്ല രണ്ട് രണ്ട വർഷം കൂടി
ഉം
ആ ഇയർല്ന്നെ അല്ലേ അപ്പ യൂറോകപ്പ് ഉണ്ടാവുക
ആഹ് അതേല്ലെ യൂറോകപ്പ് ആ ശരിയ യൂറോകപ്പ് രണ്ടായിരത്തി ഇരുപത്തി എട്ടിലാ ഉണ്ടാവുക
ആഹ് അത് ശരി എന്താലേ ടൈം പോണാറില്ല
ടി ഈ കണക്കി നമ്മളെല്ലാം തണ്ടമാരാവും
ഉം അല്ല ഈ കഴിഞ്ഞ വേൾഡ് കപ്പ് ഇപ്പൊ പോയ പോലെ തോന്നുന്നു സത്യം പറഞ്ഞാ
അതെ അതെ ക്രിക്കറ്റ് ഇപ്പം തന്നെ ഒരു വേൾഡ് കപ്പായി എപ്പഴും എപ്പഴും ഓടിയും ട്വന്റി ട്വന്റി എല്ലാം മറിച്ച് മറിച്ച് ഇങ്ങ് വരും
ആഹ് ഒരു ഒരു പെട്ടെന്ന് പെട്ടെന്ന് ഒരു ഇതില്യാ
അതാണ് ആദ്യം ടീമിലുള്ള ആൾക്കാർക്കേ മാറ്റം വരുള്ളൂ ബാക്കി ഒരു മാറ്റവും വരാ
ഓഹ് മറ്റേ ഈ ഇത് കാണലുണ്ടോ സിനിമാ
ആഹ് സിനിമകളൊക്കെ കാണാറിണ്ട്
ഏതാണ്
ഞാനിപ്പം അവസാനം കണ്ട മറ്റേ മലയാളത്തിലെ മറ്റേ ബാലൻന്ന് പറഞ്ഞ സിനിമയില്ലേ
ആഹ് അവൻ്റെ ടോവിനോ ഇല്ലേ
ആഹ് അതന്നെ എല്ലാം പൊടി ആൾക്കാരാണ്
ഓഹ് ഓഹ് ഓഹ് ഓഹ് അതിൽ ടൊവിനൊ മെയിൻ ക്യാരക്ടർ അല്ലെങ്കിൽ വില്ലനോ
ഒരു സൈക്യാട്രി മാതിരി ഇങ്ങനെ ആന്റി ഹീറോസ് സെറ്റപ്പ് ല്ലേ വില്ലൻ എന്നൊന്നും പറയാൻ പറ്റില്ല
ഓഹ് ഞഴച്ച ഓനാണ് ഞാ നടന്നാ ചീരുക്ക കേട്ടോ
ഉം അത് പുള്ളി അത് ഒഡജിൽ വന്നാണോ അതോ പുള്ളി ചുമ്മ ഈ എൻ ഗെയിമില് ടോർ മറ്റേ ക്രിസ്ംസോട്ട് ഇങ്ങനെ പ്ലാസ്റ്റിക്കക്സാധനം വെച്ച് വൈ അത് അടിപൊളിയാണോ അറിയില്ല
അത് ശെരി ഞാൻ പോസ്റ്ററിൽ ഫുൾ ഓനാണല്ല ഞാഴ്ച്ച ഓന ആണ് നാളെ മെയിൻ ക്യാരക്ടർ
പുള്ളിയാകെ ഒരു ഇരുപത് മിനിറ്റോ ഇരുപത്തഞ്ച മിനിറ്റോങ്ങണ കടൽ ആകേയുള്ളൂ
അത് ശെരി അത് ശരി ഓ ഓ ഓ ഞങ്ങ അവിടുത്തെ ഈ പോസ്റ്ററി വെച്ചില്ല അയിൽ കോനള്ളത്
അഹ് പുള്ളീനെ ഫസ്റ്റ് കണ്ട മനസിലാവട്ട് കൂടില്ല പുല്ല ബോഡിയിലൊക്കെ നല്ല വ്യത്യാസം വലട്ടുണ്ട്
ആഹ് ആഹ് ആഹ് സർവൈവലാ അല്ലെങ്കില് വേറെ ന്തെങ്കി
അങ്ങനെയല്ല അടു ലി എണ്ടോ അറിയണ്ടേ ഈ ജാലി ഒരു ടൈപ്പ് പട്ട എത്ര ഫീൽ ഗുഡ്ിന ഈ അമ്മയും മൂണും തമ്മിൽ ഒരു ടൈപ്പ്
ഓ ഓ ആ ആ അ ഒരു റിലേഷൻ ബന്ധങ്ങ ൾഓ ഓ ഓ ബന്ധങ്ങളെ കാണിക്കണേ
ക്യൂട്ട് രീഡീൽല്ലേ ഒരു പെട്ടെന്ന് തലത്തിളിച്ച രീഡീയില്
ഓ ഓ അത് ശരി അടി ശരി അ ശരി ഓ ഓ പിസ്ലൊക്കെ പടയച്ച ഓ ഓ ഓ ഓ ഓ ഓ
അതില് കുറെേ മർഡറും കൊറെ ക്രൈമും ഒക്കെണ്ട്
ഓ ഓ ഓ നാ ഓക്കെ ബ്രോ ശരി
ആഹ് ഓക്കേ ഓക്കെ